ഹ വ അലൈക്കുമുസ്സലാം സുഖമായിരിക്കു ആഹ് കേൾക്കുന്നുണ്ട്. ക്ലിയറല്ലേ?
ഫുഡ് കയിച്ചോ?
ഫുഡൊക്കെ കയിച്ചൂ. ഇതാ കെടക്കണൂ.
മ് മക്കള് മക്കളൊക്കെ ഉറങ് എത്ര ആളാ? ആഹ് ശരി എന്തു മക്കളാ? ഒരാണും ഒരു
ഒരു പെണ്ണും. മൂത്തത് പെണ്ണ്, ചെറുതാണ്.
അയ് ശരി. എത്ര വയസായി?
മൂത്തോക്ക് പത്ത് വയസ്സ്. തായേ ഉള്ളൊന് എട്ട് വയസ്സ്.
പോന്നില്ലേ പഠിക്കാൻ പോന്നില്
ആ സ്കൂൾ പോകുണ്ട് അഞ്ചിലും മൂന്നിലും ആണ്
ഓ കിടന്ന് കിടന്ന് കുട്ടികള് ഉറങ്ങി
വർക്ക് എന്തെങ്കലും ചെയ്യുന്നുണ്ടോ
ഇീല്ലല്ലാ വർക്കൊന്നും ചെയ്യുന്നില്ലേ ഇ പ്പൊ ഓ അല്ല വർക്കൊന്നും ചെയ്യുന്നില്ലാന്ന് പറഞ്ഞ ട ഫുള്ള് വർക്ക് നെണ് സാലറി ഇല്ലാത്ത വർക്കാനല്ലേ ആ വർക്കിനൊന്നും കുറവില്ലാ ആ പിന്നെ
പിന്നെ എന്ത് സുഖമായിരിക്കുന്നു ഇല്ല ഒന്നും ചെയ്യണില്ല വീട്ടില് വർക്ക് തന്നെ
ആ അ ശരി ഹസ്ബൻഡ് നാട്ടിലുണ്ടോ ആ ആ അതുകൊണ്ട് രാത്രി ഫ്രീയല്ലേ
ആ രാത്രി ഫുൾ ഫ്രീയാ
ആ അതെ അല്ലെങ്കിൽ പിന്നെ വിളിക്കാനൊന്നും പറ്റൂലല്ലോ ഒരുണ്ട്ങ്കിലേ ഉം വീട്ടിൽ വേറെ ആരാ ഉള്ള
വീട്ടിലി ഇവിടെ ഉമ്മണ്ട്
ആ ശരി
ഹസ്ബൻഡന്റെ ഉമ്മണ്ട് ഇല്ല ഇപ്പ മരിച്ചിട്ട് മൂന്ന് മാസയി
അ ശെരി എന്താ വയ്യാത്ത തീനു
ആ വയ്യാത്ത അങ്ങനെട കടന്നിട്ടൊന്നും ഇണ്ടായിരുന്നില്ല എന്നാലും വയസൊക്കെ ആയിരുന്നു
അത് ശെരി പ്രായണ്ടല്ലേ പ്രത്യേകിച്ച് അസുഖം എന്ത ഉണ്ടോ
ത്തിണ്ടള്ളതാണ്
ആ അ ശരി ഉമ്മ എങ്ങനെയാ ഹെൽത്തിയ ആരോഗ്യ ഉള്ളാളെ
ആരോഗ്യക്കെ ഉണ്ട്
ആ എന്തെങ്കിലൊക്കെ ചെയ്തു തരുമോ ഹെൽപ്പ് ചെയ്യോ
ഹെൽപ്പ് ചെയ്യ ഒക്കെ ചെയ്യും
അയ്ശരി ആ ആ ആ ചെറിയൊരു തട്ടലും മുട്ടലും ആ അതൊക്കെ പിന്നെ പറഞ്ഞതലേ
ഉം നൈസല്ലേ
ചെറുതായിട്ടൊന്നും ഇല്ലെങ്കില് രസല്ലേല്ലോ ഉം എന്തെങ്കിലുമൊക്കെ വേണം ശരിയാവൂല വേറെ എന്തെങ്കിലും ഉണ്ടാവും
ആ
പ്പ അതൊന്നും സാരയില്ല ആ പിന്നെ വേറ വെല്ലോടെ
ഇവിടെ എണിക്ക് ഹസ്ബൻറിന് മൂന്ന് കാരണന്മാരും ഒരു പെങ്ങളു വാണ്
ആ ശരി നിങ്ങള് എളേതാ ആ ആയ്ശരി സ്വന്തം വീടാ ആ തറവാട്
തറവാട് വെ വെറുതെതന്നാലും തലയിൽ വെന്നെ വെക്കരുത് അറിയാലോ
പൊളിച്ചുണ്ടാക്കണോ
ഉം പൊളിച്ചുണ്ടാക്കണം ഓഹരി കൊടുക്കണം എല്ലാം ചെയ്യണം അതാ പറഞ്ഞെ വെറുതെ തന്നാലും വാങ്ങരുത് ഇത്
തറവാട്ടിലാണ് ഉം രണ്ട് ജ്യേഷ്ഠന്മാരാ ഉള്ളത് ഓരു വേറെ വീട് വെച്ചു പോയി
നിങ്ങള് വീടൊക്കെ വെച്ചോ
ഞങ്ങള് വെച്ചിട്ടില്ല ഞങ്ങളും തറവാട്ടിലാണ്
വെറുതന്താലും വാങ്ങാൻ പാടില്ല അത് തറവാടാവും നമ്മളെറക്കിയ പൈസക്കും മൂല്യം ഉണ്ടാവില്ല
ആ ഞങ്ങളും പിന്നെ ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ വിൽ ക്കണംന്നൊളേളാര് ഇതിലായതുകൊണ്ട്
ഉം നമ്മള് ഒരു ന കൊടുക്കാള്ള വർക്ക് നമ്മള് കൊടുക്കും വേണം എന്നാല് അത് തറവാടാ
അതെ അതെ തറവാടന്നെ
അന് തറവാട് എത്തീലെന്ന്
ത്തൗ
സ്ഥലല്ല
വീട് നിൽക്കുന്ന സ്ഥലം മാത്രമേ ഉള്ളൂ
വീട് നിക്കണ സ്ഥലം മാത്രേ ഉള്ളൂ മ്
പിന്നെ ഇവിടെ പതിനേഴ് സെന്റ്‌ സ്ഥലം ഇവിടെ ഉണ്ട് വേറെ പത്ത് സെന്റ് സ്ഥല ഇണ്ട് പക്ഷെ വീടുണ്ടാക്കൻ ഒരു പ്രയാസം മറ്റേത് വെള്ളം കേറും പത്ത് സെന്റ് സ്ഥലത്ത് ഇവിടെയാണെങ്കിൽ ഞങ്ങള് വീട് വെ വക്കുന്ന സ്ഥലം മാത്രം ആറ് സെന്റ് സ്ഥലം മാത്രമേ ഉള്ളൂ നല്ല സ്ഥലം പിന്നെ ബേക്കിലേക്കൊക്കെ പാറകളുണ്ട്
നമ്മ കരിമ്പാറയില്ലേ
ആ ആ
ഇച്ച് ഒക്കെ ചെയ്യണം എന്നാല്
അയിലാറും നല്ലതന്നന്ന് അറിയോ എവിടെയങ്കിലും സ്ഥലം കിട്ടണെ അവിടക്ക് മാറുവാണ്
അതാണ് ഭയങ്കര റേറ്റാണേ സ്ഥലേ
ഭയങ്കര റൈറ്റ് ആണ് നമുക്ക് സ്ഥലം വാങ്ങി പെരവെക്കാന്ന് പറഞ്ഞാല് ഭയങ്കര ബുദ്ധിമുട്ടണ്ട്
ഉം അതുകൊണ്ട് പിന്നെ ഇങ്ങനെ ചവിട്ടി നിക്കാണ്
അതന്നല്ലേ ഞങ്ങളൊക്കെ ചെയ്യണത് അല്ലാതെ
പിന്നെ ഹസ്ബൻഡ് ഗൾഫിലാ
ആ ഹലോ ദുബായിലാണ്ഏ ജിദ്ദയിലാണ്.
അ ശരി കുറയയോ.
ഒന്നര വർഷമായി. ആ വരാണ് എന്താലൊക്കെ മൂന്ന് മാസം കൊണ്ട
ആഅപ്പ അവിടെ പിന്നെ യുദ്ധത്തിന്റെ പ്രസ്നക്കെ ഉള്ളതോണ്ട്.
ആ അവിടക്ക് വരുന്നക് വല്ലാണ്ടെ ല്ല ബുദ്ധിമുട്ട് വന്നിട്ടില്ല അതുവരെ.
ശരി എവിടെങ്കി സ്ഥലം ഇട്ക്കാനൊക്കെ പ്ലാൻണ്ടോ?
ഒന്നും അറില്ല.
ആ എല്ലാ പോയിട്ട് കടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
ഏ പോയ കടങ്ങളോ കാര്യങ്ങളോ ഒന്നുഇല്ല.
ആ അങ്ങനെയാണല്ലോ പ്രവാസികള് പൊതുവേ. പോവാനൊരു കട ഉണ്ടാവും ഒരു മൂന്നാല് വര്ഷ എടുത്ത് അത് വീ, ട്ടും പിന്നെ വീട് പിന്നെ മക്കളെ പഠിപ്പ് പിന്നെ കല്യാണം
പിന്നെ ഒന്നും ആയിട്ടില്ല അ അതുകൊണ്ടാണ് നമുക്ക് ബാധ്യതകൾ വരാത്തത് നമ്മൾ വീട് പണിക്കൊന്നും നിന്നിട്ടോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ബാധ്യതക ളില്ല.
ഇനി എല്ലാം ഒരുമിച്ച് വരുമ ഇൻക്ക്ക് രണ്ട് മോളാ.
ആ
മൂത്താള് പന്ത്രണ്ട് വയസ്സ് ചെറിയ ആൾ ഒമ്പത് വയസ്സ്.
ഏകദേശം
അപ്പൊഞ്ഞി ഹ് ആ അതെ അതെ ഇനിയിപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചാ വെരാ നമ്മളൊരു വീട് ഒരു പണികെ തോടങ്ങുമ്പോതിന് മക്കള്.
ആ മക്കളെപ്പത്തിനന് പഠിപ്പിച്ചാനാവും പിന്നെ പഠിപ്പിച്ചലും ക്കെട ഇതൊക്കെ പാടെ നമുക്ക് ഒരുമിച്ചാവും.
ഒരുമിചുവരും
ഈ പ്രായം ആവുമ്പോത്തിന് ഞാൻ പറയും ഈ പ്രായം ആഹ് ഈ പ്രയാവുമ്പോത്തിനൊരു സെറ്റിൽ ആയി പോണം വീടക്കൊയി സെറ്റിൽ ആയിരിക്കണം
ആ അങ്ങനെ കൂടുതലൊന്നും ഇല്ലെങ്കിലും ഒരു വീടെങ്കിലും.
അത്രങ്കിലുവാണം പിന്നെ അവിട്ന്നാണ്ട് സമ്പാദിക്ണത് കൊറച്ച് അവനാന് ന്ന പഠിക് ഇപ്പൊ കുട്ടിയാളെ പഠിപ്പിക്കണങ്ങി പഠിപ്പിക്കാ. ഏ മാരേജ് അങ്ങനെ എങ്ങനെച്ചാല് നമുക്ക് ഒരുകി വെക്കാ ഇത്. ഇപ്പൊ വീട് മ്മള് വെച്ചാലും അതിന്റെ ബാധ്യത മ്മളെ മക്കക്ക് എന്താണെങ്കിലും ഉണ്ടാവും. ഞങ്ങക്കന്നൊരു ഞങ്ങള് പ്ലാനൊക്കെ വരച്ചു മുപ്പത്തഞ്ച് ലക്ഷം വീടിന് മാത്ര പറഞ്ഞത് അപ്പൊ സ്
ആഹ് ശരി എന്ത് പ്ലാന വരച്ച്
വീടിന്റെ പ്ലാനന്നെ സാധാ ആയിരം സ്ക്വയർ ഫീറ്റില് ആ. ഏയ് ആഹ് അതൊന്നുല്ല നമ്മക്ക് നോർമലി ആയിട്ടന്നെ.
അല്ല ബഡ്ജറ്റ് മുപ്പത്തഞ്ച് ലക്ഷാണ് ഉം ഉം സാധനത്തിനൊക്കെ റേറ്റ്ന്നെ
ഓ. എല്ലാം പടച്ചോന് വിടാ.
ആഹ് അങ്ങനെ . ല്ല അങ്ങനെത്തന്നെലെ നമ്മൾ മാത്രല്ല വീട് വെക്ക്ണ എല്ലാ രേ സാഹചര്യത്തികൂടെല്ലേ പോണത്.
പക്ഷെ എന്തെങ്കിലുംനങ്ങ് തൊടങ്ങിയാല് വയ്യാട് വന്നോളൂ.
അത് വരും ഒരു പൈസ ഇല്ലേലും നമ്മൾ തുടങ്ങി കഴിഞ്ഞാത് അങ്ങനെ അങ്ങനെ എന്ത്യ്യും ഇതാവും.
പഷേ ഇത് മ്മക്ക് തൊ ഉം ഉം ഇവ്ടെ ഞാനും എന്നും പറയും ഇങ്ങനെ ഇതിപ്പ എന്തെങ്കിലും ആവുംന്ന് വിചാരിച്ച് ഇങ്ങനെ മ്മള് വെയിറ്റ്യ്തിട്ട് കാര്യല്ല
കാര്യല്ല നമ്മള് ആരോഗ്യത്തിന് സ ഞാൻ പ രണ്ട് വർഷ മുന്നെള്ളെ സാധനത്തിന് റേറ്റ് ആണോ ഇപ്പോ അപ്പ അതൊൽക്ക് പറഞ്ഞാ മനസ്സിലാവൂല
പിന്നെ ആ പിന്നെ മക്കള് ഓരോ സ്റ്റാൻഡേർഡ് കഴിയും തോറും അമക്ക് ചെലവ് കൂടുതലല്ലേ
ആഹ് ചെലവ് കൂടുതലല്ലേ നിന്നാല് എന്തില്റിയൊ അയിക്ക് ന്നാ ചെയ്യുമ്പോ ഞമ്മക്ക് കിട്ട്ണ എന്താ സാലറി അയിക്ക് എറക്കാ അത് ഓല് ചെയ്യൂല
സേവിങ്സ് ഒന്നുംല്ലയിക്കുലെ
സേവിങ്ങ്സ്ന്ന് പറഞ്ഞ നമുക്കിപ്പോ ജോലി ചെയ്യ്ണത് സേവിങ്ങ്സ് ആയിട്ട്ണ്ട്
ആ
പഷേ നമുക്ക് അയ്ക്ക് എറങ്ങണില്ല ഓല് നമ്മക്ക് മാസം കിട്ട്ണ സാലറി അല്ലാത്ത വരുമാനോ കാ
ആഹ് പിന്നെ ഇന്നത്തെ കാലം ചെലവ് നടകാൻ തന്നെ നല്ലൊരു വക വേ ണല്ലോം ആഹ് അതന്നെ ഒരുപാട് പിന്നെ നി ത്യ ചെലവ് അത് വേറെ ല്ലേ ഒരു മീനൊ ഇറച്ചിയൊ വാങ്ങിയാല് അവേല അതെ എന്തൊരു പ്രയാസല്ലേ ചെറുതിലൊക്കെ വിചാരിക്കാനി എന്തിനാ പ്പ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ പണിക്ക് പോണത് അടങ്ങി വീട്ടിൽ നിന്നാ പോരെന്ന് ഇപ്പൊ മന്സിലായി എന്താണ് അയിന്റെ ആവശ്യം എന്ന്ള്ളതെ നമ്മളിപ്പ അന്നൊന്നും ആലോയിക്കിണില്ലല്ലോ ഇത്രയും ചെലവുകൾ വര്ണ്ട് എന്ന്ള്ളത്, ഇപ്പോന്താ അനങ്ങിയാ കുട്ടിയക്ക് അതിന്, ഇതിന് ബസ് ഫീസ് മത ഫീസ്
എന്താണ്, ബസ് ഒരു യൂണിഫോം അടിച്ചാന് ആയി എഴുന്നൂറ് രൂപാണ്, ഒരു ബോയ്സിന്റെ.
ഒരു, സെറ്റ്, അടിക്കാനല്ലേ തുണിക്ക് വേറെ
തുണി, ആ തുണി പിന്നെ സ്കൂള്ന്ന് കിട്ടി, ഞങ്ങള് ആ തുണി സ്കൂള്ന്ന് കിട്ടി.
ഞങ്ങളത്, മാനേജ്മെന്റ് സ്കൂളാ അതൊണ്ട് മകക്ക് അതും കിട്ടൂല യൂണിഫോമും കിട്ടൂല.
അപ്പ്
ഫീസ് വേണ്ട
മാനേജ്മെന്റില് ഏതോ
ആ ബ ആണ് അംഗീകരണ്ട്, പക്ഷേ ഗവൺമെന്റ് സ്കൂളുകൾക്കൊക്കെ, കൊടുത്തതിന് ശേഷം മാത്രേ കിട്ടൂ. അതും, യൂണിഫോംമ് കിട്ടൂല വർഷം ലാസ്റ്റ് ആവുമ്പ അഞ്ഞൂറ് രൂപ ഒരു സെറ്റിന് അഞ്ഞൂറ് അങ്ങനെ കിട്ട ചേലോടത് അങ്ങനെയാണ്. ഉം ഉം അ അപ്പ, പിന്നെ അഞ്ഞൂറ്, കൊണ്ടൊക്കെ എന്താവാനാ തുണി പോലും കിട്ടില്ല.
ഇന്നാ ആ അതാണ് ഞമ്മക്ക് തുണി കിട്ടികയിഞ്ഞാ പിന്നെ എന്തിയ അടിച്ചാ
കൂലി, അതില് അങ്ങേപ്പറം വേണം.
വണ്ണേ, കയ്യൂല ഒര് സ്കൂള് തൊറക്ക്ണ സമയത്ത് ഇപ്രാവശ്യവൊക്കെ സ്കൂളും, മദ്രസും, പെരുന്നാളും, ഒ
എല്ലൊം, ഒരുമിച്ചാവും. ഭയങ്കര എന്താപറയാ, വല്ലണ്ടൊരു ജമാവും. അ അപ്പളാണെ ഒര് ജോലി ണ്ടെങ്കിലും
ചിന്തിക്കണത്, പിന്നെ, നമുക്ക് നമ്മളതായിട്ട് ഇഷ്ടപ്പെട്ട് എന്തെങ്കിലും. ഫൗണ്ട ഒക്കെ കഴിക്കണേ ങ്കിലും നമുക്കങ്ങനെ -
ആ ക്ക, ഇവരിക്കൊരു കണക്കുണ്ടാവല്ലോ.
ഒരു, ഇഷ്ടപ്പെട്ട് നമുക്ക് പുറത്തുപോകുബോ, നമുക്ക് ഇഷ്ടപ്പെട്ട, എന്തെങ്കിലും ജ്യൂസ് കുടിക്യാനും.
ഉം, എന്നാ ഞൻ വിളിക്കട്ടോ.
ഓക്കെ ശെരി, ഓക്കെ, ഓക്കെ